ആഹ് ആഹ് പറഞ്ഞോളി, ആഹ്, കേൾക്കുന്നുണ്ട്.
എന്തെടുക്കുന്നു, സുഖയിട്ടിരിക്കുന്നോ..
ഓ സുഖായിട്ട് ഇരിക്കുന്നു എന്താ വിശേഷം
വിശേഷം പ്രത്യേകിച്ച് അങ്ങനെ പോന്നു
ആഹ് ഇപ്പ എന്താ ചെയ്യണേ ഓ ഇവിടെ മഴേണ്ട് നല്ല മഴേണ്ട്
ആണ ഇവിടെ അത്ര വലി-
ഉം ഭയങ്കര മഴയ രാവിലെ തൊടങ്ങിയത് അല്ലേ
ആണല്ലേ ഇവിടെ ഒരു അഞ്ച് മണി ആയപ്പ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ട് പിന്നെ നല്ല വെയിലായിരുന്നു
അതെല്ലേ ഇവിടെ രാവിലെ തൊടങ്ങിയ മഴെന്ന് നിന്നിട്ടേ ഇല്ല
ഇപ്പഴേ വെരുന്ന വിയർപ്പുണ്ട് ഭയങ്കര
ആഹ് ഇവിടെയൊക്കെ നല്ല മഴയ രാവിലെ തുടങ്ങിയ മഴയ ഏ പൊഴയില് വെള്ളം കേറി കൊളത്തില് വെള്ളം ആഹ് അത് ണ്ട്
പക്ഷെ എനിക്ക് എന്തോ പണ്ടത്തെനെ അപേക്ഷി ഇപ്പ ഇത്തിരി മഴ കൊറവാന്ത് തോന്നുന്നു
കൊറവാ കൊറവാണ് അതെ അതെ
ഇല്ലേ പണ്ടൊക്കെ നമ്മള് സ്കൂൾ ടൈമിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ജൂൺ മാസം തുടങ്ങുമ്പോ പിന്നെ ഒന്ന് രണ്ട മാസത്തത് മഴയോട് മഴയാ എ അതാ കൂളി ചെല്ലുമ്പോ ആ പോകുന്ന സമയത്തുള്ള വെള്ളം എല്ലാം ഉണക്കും പിന്നെ ഉണങ്ങി തിരിഞ്ഞ് ഇറങ്ങുന്നത് മൊത്തം നനഞ്ഞ് വീട്ടി കേറും ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അങ്ങനെ തൊള്ള ബദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ഒന്നും
ഇല്ല ഓലിക്ക് അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റൂല
അതാ ഇച്ചിരി പെയ്യുമ്പഴേ നമ്മള് പറയും ഈ മഴയ്ക്ക് ഒന്ന് മാറി നിന്നുടെ പറഞ്ഞ് പറഞ്ഞ് ആ മഴ മൊത്തത്തി മാറിപ്പോയി
ഓ ഇപ്പത്തെ മക്കള് കോട കോടഎടുത്ത് പോകൻ തന്നെ ഒര്ക്ക് അങ്ങനെ ഇതില്ലല്ലോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഓരിക്ക് ഇല്ലല്ലോ കൊട കൊണ്ടു പോവാ
നമ്മുടെ വാതക്കെ വണ്ടി വെരും അവക്കേ എന്താ കേറ്റി വിടും അതെ അതെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെന്ന് എറങ്ങ മറ്റേ നമ്മളന്ന് പറയുമ്പോ ഒന്നും രണ്ടും ച്ച് ബസ്സ്‌ കെറി ട്യൂഷൻ ട്യൂഷന് പോയി സ്കൂളിൽ പോയി അങ്ങനെ എന്തെല്ലാം ഇതുവരെ പക്ഷെ ഒത്തിരി ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അന്ന് പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സാ
ഇഷ്ട്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പഴ് എന്നും പിന്നൊക്കെ വെറും സോഷ്യൽ മീഡിയ അങ്ങനെ പോയില്ലേ ആഹ് വീട്ടില് വന്ന വീട്ടില് വന്നാൽ തന്നെ മ മഴ മഴയാണെങ്കിലും കൂടെ സ്കൂള് വിട്ട് വന്നാൽ കളിക്കാൻ പോകും ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെക്കെ ആയിന്നല്ലോ ഞമ്മള് അതെ
എങ്ങനേലും സന്ധ്യക്ക്ന്ന് കുറച്ച് ച്ച് നേരം ഒന്ന് പഠിക്ക പിന്നെ എന്തെലും ചെ എന്താ കഴിക്ക ഒറങ്ങ ഇപ്പഴത്തെ പിള്ളേര് എന്ന് പറമ്പായ്യ് എങ്ങനെ ടി. വി. കാണാം എങ്ങനെ ഫോണി കുത്താം എന്നുള്ള ചിന്തിച്ച് നടക്കുവാ പണ്ട് ഒക്കെ നമ്മള് എങ്ങനെ വീട്ടിന്റെ അകത്ത് നിന്ന് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് എറങ്ങാം എന്ന് ചിന്തിച്ച് നടക്കുന്നെ
അതെ ഇതിപ്പോ എങ്ങനെ വെ വ് പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കാന്ന് അലോച്ച്
ഇരിക്ക് എന്ന ആലോച്ച്ണ്ട് ഇരിക്കുന്നു മൊത്തത്തി ടോട്ടില് മൊത്തത്തി ചെയ്ഞ്ച നമ്മുടെ ബാല്യവും അവരുടെ ബാല്യം എല്ലാം രണ്ടും രണ്ട് രീതിലാ
ഏ എന്താണ് എനിക്ക് തോന്നണു എനിക്ക് തോന്നണു നല്ലത് അത് തന്നെ ആയിന്നു പഴേ കാലയിരുന്നു നല്ലത്
ഒറപ്പായിട്ടും മറ്റേത് നമുക്ക് എത്ര പേരുടെ വഴക്കും അതും ഇതൊക്കെ കേൾക്കും മെന്ന് അറിയാവോ മാവിലും അവിടെ ഇവിടെ ഒരാ കുഞ് ആ സമയത്തെ നമ്മുടെ കൂടെ ആമ്പിള്ളേരും എല്ലാം കാണുവാല്ലോ എല്ലാര് ബെറ്റാലിയം കൂട്ടല്ലേ കൂട്ടത്ത് കൂടെല്ലേ നടക്കന്ന
ചാമ്പൊക്കെ എവിടെങ്കിലും ചാമ്പൊക്കെ ഉണ്ടെങ്കി അത് തല്ലിപൊളിച്ച അതുപോലെ തന്നെ നെല്ലിക്ക ചാമ്പക്ക എല്ലാ സാന എറിഞ്ഞ് ചാടിക്ക ആഹ്
ഈ ബെദാമിന്താ ബെദാം പിന്നെ തല്ലിത്ത്ങ്ങ ഇല്ലേ
ആ അതിന് ബദമെന്ന് തന്നെയാ പറയാ
ആണല്ലേ ആ ഇവിടെ ത ബദാമന്ന് പറയത്തില്ല തല്ലി തേങ്ങ അതമ്മ തല്ലി പൊട്ടിച്ചല്ലേ കഴിക്കുന്നെ അതുകൊണ്ടിട്ടായിരിക്ക ഉം ഉം
മുള്ളമ്പഴം
ആഹ് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും കാണുന്നതേ ഇല്ല എല്ലാവരും മതിലും ഗയിറ്റും എല്ലാം അതാണ് മതിലും ഗെയ്റ്റും എല്ലാം കെട്ടി വെച്ചേ മറ്റേത് നറയുമ്പോ വെ എന്ത് മതില് ഗെ റ്റ് അങ്ങനെഉള്ള ഒരു സംഭവം
വേലിയണ് വേലി പൊളിച്ചു കേറും നമ്മള്
ആഹ് അങ്ങനെ എന്തെല്ലാം പണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് കോഴി താ റാവ് അത് എങ്ങന വളർത്തേണ്ടേന്ന് പോലും അറിയത്തില്ല പണ്ടി ഞങ്ങടെ വീട്ടില് കോഴി ഉണ്ടായിരുന്നു അപ്പ അ അമ്മയെല്ലാ അതിനെ അടയിരുത്തുവല്ലോ അടയിരിത്തിട്ട് വിരിഞ്ഞിറങ്ങുവല്ലോ അതൊ ക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴും അതൊക്കെ നല്ല സന്തോഷഉള്ള നിമിഷ
പിന്നെ ഓ അത് വിരിയണത് വരെ നമ്മള് വെയിറ്റിയ്യും
അഹാ നോക്കി നോക്കി നോക്കി നോക്കി ഇരിക്കും അതാ അമ്മയുടെ വായന്ന് കേക്കേം ചെയ്യും
ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാലെ തേപോലെ എടക്ക് ഈ എന്തെങ്കിലും റോസാ കൊമ്പൊക്കെ നട്ട് കഴിഞ്ഞാ അത് ഇട്ത്ത് എടക്ക് എടക്ക് ഇട് തോക്കും വേര് വന്ന്ക്ക്ണോ അവടത്തന്നെ വെക്കും പിറ്റേന്ന് പിന്നി ഇട്ത്തോക്കും അവടത്തന്നെ വെക്കും
അതെ പണ്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം കളിപ്പിക്കുവായിരുന്നു ഇത് വേര് വന്നോന്നോ എടക്കൊന്ന് പൊക്കി നോക്കിയാ മതീന്ന് എന്തച്ചാ കൊച്ചുങ്ങൾക്ക് അറിയത്തില്ലല്ലോ ത്പോ ക്കി നോക്കികഴിഞ്ഞ ത് ഒണങ്ങി പോവൊന്ന്
ഒണങ്ങി പോവുന്നത് അറിയൂല
പക്ഷെ ഇപ്പഴത്തെ കുട്ടിക്കാലം കൊറെ ഫോണ് അഴിന്റകത്ത് കുറെ ഗെയിമ് കൊച്ചുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടീ ള്ള കൊറേ ഗെയിമ്
അതെ അതെ മണ്ണ് മണ്ണ് ക്കെർങ്ങിട്ട്ള്ള തൊന്നും അറിയില്ല മണ്ണ് ചവ്ട്ട്ണതേ ഇഷ്ടല്ല്യല്ലോ മക്കക്ക്
പിന്നെ മണ്ണില് എറങ്ങിയാ ചില പകുതി മുക്കാൽ പിള്ളേർക്ക് അലർജിയാ
അലർജിയാ
കാരണം അവരല്ലാം ജനിച്ചപ്പഴേ മണ്ണിലല്ലല്ലോ എസി ഫാന് റൂമ് ടൈൽ ച്ച് ആ രീതിക്ക് ചെന്ന് എന്ന് കുഞ്ഞുങ്ങൾക്ക്‌ ആ മണ്ണ് തട്ടുമ്മഴേ അലർജിയ പണ്ടക്കെ നമ്മള് മണ്ണ് ഇല്ല അവടെ ഇവടെ ഒന്നും നിക്കത്തില്ല കാരണം അമ്മാതിരിയല്ലേ നമ്മളെ നടക്കി എടു ചെയ്യും
അതെ അതെ ഏതായാലും ഇപ്പത്ത കുട്ടിയളന്നും അയ്ന് പറ്റൂലാ റെ
അതാ ഇപ്പഴത്തെ കുട്ടികളെ എവിടെലും കൊടുത്താ അവിടെ ഇരിക്കും
അതന്നെ
ഇപ്പഴത്തെ കുട്ടികൾക്ക് വെശപ്പുല്ല ദാഹുല്ല ത്തിരി പണ്ടൊക്കെ നമ്മക്ക്ന്നറയുമ്പോ കളിച്ചിട്ട് വരുമ്പോ ഭയങ്കര വെഷപ്പാ പഠിച്ചിട്ട് വരുമ്പഴും അതിനേക്കാഴി വെഷപ്പാ
പിന്നെ വെശപ്പ് എന്താ ഇരുവത്നാല് മണിക്കൂറും വെശപ്പാ ഇപ്പ വെശ
അതെ കാരണം നമ്മള് അടങ്ങിയിരിക്കുന്നില്ലല്ലോ ന ഓട്ടോവും ചാട്ടവും ബഹളവും ഇവടന്ന് പറയുമ്പോ റൂമ് അല്ലെങ്കി അടുക്കള ഹാള് തീർന്ന് അവർട ലോകം തീർന്ന്
മണ്ണണ്ണ വെളക്കൊക്കെന്നില്ലേ നമ്മള നമ്മള കാൽത്ത്ത്തെ ആ ഒരു ഇത് മണ്ണണ്ണന്റെ മണ്ണണ്ണന്റെ വെളക്ക് മെഴുകുതിരിന്റെ വെട്ടം
ആ പണ്ട് ഞങ്ങള വീട് ആദ്യത്തെ ഞങ്ങള വീടന്ന് പറഞ്ഞ കുഞ്ഞെല്ലാം ഓടിട്ട വീടല്ലേ ഓടിട്ട വീടായിരുന്നു അപ്പൊ ഈ മഴ സമയമാവുമ്പോഴത്തേക്കും തവളയില്ലേ തവള മാക്രോ മാക്രോ എന്ന് പറ ഭയങ്കര സൗണ്ട രാത്രി ആവുമ്പോഴത്തേക്ക് ആ രാത്രിയാവുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ട അന്ന് വിചാരിക്കും ഇതിനൊന്ന് മിണ്ടാതിരുന്നൂടെ എര ല്ല നേടി വരുന്ന പക്ഷെ ഇപ്പ അത് കേൾക്കാനന്നെ കൊതി അതാ കേൾക്കാനന്നെ കൊതി ഇല്ല അത് ഇല്ലന്ന് തോന്നി ഇവിടെങ്ങും അങ്ങനെ
ഉൾപ്രദേശങ്ങൾ കൂടി ഒക്കെ പോവുമ്പോ ചെലപ്പ ചെലവ്ട്ത്തുന്നൊക്കെ കേൾക്കാൻ പറ്റും
കേൾക്കാം പറ്റും പണ്ടന്ന് പറയുമ്പോ ആ ഈ മഴ വന്ന് കഴിഞ്ഞാ പിന്നെ അതിന്റെ സൗണ്ടാ ഫുള്ള് ചീവീട എന്ന് പറയത്തില്ലേ ആഹ് അതിന്റെ സൗണ്ട് ആ അതൊക്ക അതിന്റെയൊക്കെ സൗണ്ടായിരുന്നു ഇപ്പ അതിന്റെ ഒന്നും സൗണ്ട് ല്ലേ ഇപ്പഴും ടീവിടെ ഫോണിന്റെ ഫാൻന്റെ സൗണ്ട്
മാത്രെ ഒള്ളൂ
അതാണ് അത് കേട്ട് കേട്ട് നമ്മളിപ്പോ ബോറടിച്ചു തൊടങ്ങി
അതെ ഇപ്പൊ എന്താണ് പറയാ അതേപോലെ ഈ മീൻ പിടിക്കാൻ പോവല്ലോ മീൻ പിടിക്കാൻ പോവാ പാടത്ത്ക്ക്‌ എ റങ്ങി മീൻ പിടിക്കാൻ പോവാ മീൻനെ പിടിക്കാ കുപ്പിയിലിട അയിനെ കൊണ്ടന്ന് കെൻറ്റിലിട
പണ്ട് ഞങ്ങക്കൊരു അബദ്ധം പറ്റിയായിരുന്നു അത് കുഞ്ഞ ഞങ്ങളക്കെ തീരെ അപ്പോഴത്തേക്കും അവിടെ എന്ന് പറയുന്ന ഇ അതാഹ അപ്പൊ നിറച്ച അപ്പ ഞങ്ങളെല്ലാം ഈ അല്ല ഇതില്ല ചെറിയ പൈപ്പ് നമ്മുടെ മീറ്റർന്ന് പറയുന്ന അതിന്റെ ആഗത്ത് എല്ലാ എന്ത അപ്പഴ എത്തന് മാതിരി എന്തോ സിമെന്റോ എന്തോ ഇങ്ങനെ പൂഷിയിടും
ഉം
അതെല്ലാം മണ്ണിട്ട് മൂടാതിരിക്കുക അപ്പൊ അതിന്റെകത്ത്ല്ല വെള്ളം നിന്നുകൊണ്ട് അതിനകത്ത് നിറച്ചീ മീൻ അപ്പൊ ഞങ്ങൾ പറയുന്ന മീൻ എവിടുന്നന്നും അറിയത്തില്ലല്ലോ അങ്ങനെ അതിനെ എല്ലാം കൂടി ഇത്തിട്ട് വെക്കുമ്പഴേ പറയും ഇത് മീൻല്ലത് തവളയാണ്
പിന്നെ കുറ ദിവസം കഴിയുമ്പോന് കാല് വിരല തുടങ്ങും കയ്യും കാലും വിരലടങ്ങും
അതാ അപ്പള അമ്മൾ അറയിക്കുന്നത് അറിയ്യോ ഇത് മീനല്ലല്ലോ ഇത് തവളയാണ്
തവളയാണ് എന്നുള്ളത് എന്നാലും പിന്നെ പിറ്റേ ദിവസം അങ്ങനെ ചെയ്യാതക്കോ പിറ്റേന്ന് പിന്നെയും പോയി ഒണ്ടര അതിനെ
അതാ അങ്ങനത്തെ കുട്ടിക്കാലൊക്കെ ഇന്ത് നല്ല കുട്ടിക്കാലയിരുന്നു
അതെ ഇപ്പഴത്തെ കുട്ടികൾക്കൊക്കെ അതൊക്കെ ആലോചിച്ചാൽ ഒന്നും കിട്ടാണ്ടാവില്ല അവർക്കൊന്നും ഒരു ഒന്നും എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാനില്ല
പിന്ന പണ്ടത്തെ തന്നെ ഫുഡിനെ ഒഴിറ ഈ ചിക്കൻ കറി ഇറ പച്ച കറി എന്നൊക്കെ പറയത്തില്ലേ പണ്ടത്തൊയരു ഫുഡ ടേസ്റ്റാതാ
ആഹ് നമുക്കിത് ഡെയിലി ഒന്നും ഇല്ലല്ലോ ആഴ്ചൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബോ
അല്ലെങ്കിൽ നമുക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അപ്പൊ നമ്മൾ ആയുരു ദിവസം വാങ്ങും അതിന് ചെയ്യ വല്ല എന്നുള്ള രീതിക്ക് കാത്തിരിക്കും ഇപ്പൊ പിന്നെ എനിക്ക് എല്ലാ ദിവസവും കി കിട്ടിയത് കൊണ്ടായിരിക്കും ഇന്നല ഞാൻ ഇവിടുത്തെ മോനെ ഫ്രൈഡ് റൈസ് അഴിച്ചു കൊടുത്തത് അവ പറഞ്ഞു അമ്മ എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട കഴിച്ച മടുത്തമ്മ ഇനി വേറെ എന്തേലും ഉണ്ടാക്കാൻ അവര് പറയുന്ന അവർക്ക് കൊടുക്കുന്ന ഒന്നും പോര വേറെ വേറെ നോക്കി നോക്കി ഉണ്ടാക്കാനാണ് പറയുന്നത്
അതെ അങ്ങനെ അതെ മക്കളെല്ലാം മക്കളുടെ അവസ്ഥ അതാണ്
അതാ പ പണ്ടത്തൊക്കെ കാലത്ത് നമ്മള് ഒരു കഞ്ഞിയോ ഒരു പയറോ അല്ലെങ്കിൽ ചോറോ സാമ്പാറോ തീർന്ന്.
തീർന്നു അതെ അതെ. ഇത് മ്മ ഇത് എല്ലാവർക്കും കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് വാരിട്ടു വാരി കൊടു ക്കും അതെ അപ്പൊ എന്തെങ്കിലും വല്ല കഥ എന്തെങ്കിലും പറഞ്ഞരും.
ആഹ് തീറന്ന് പലഹാരം എന്ന് പറയാൻ ന്താ ഗോ എന്തോ ഈ അരിണ്ടാ അവ്ലോസ് പൊടി അങ്ങനെയൊക്കെള്ള അല്ലാ അങ്ങനെള്ള ഉണ്ണിയപ്പം അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഇ അമ്മമാരുണ്ടാക്കിയിരിക്കുന്നേ. ഇപ്പഴന്ന് പറയുന്ന ആരൊക്കെ കൈയിട്ടിളകുന്ന ആണോ കാൽ ളക്കെയന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയക്കയോ സാധനങ്ങള്
മോമോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങള്.
കൈയിട്ട് ഏതൊക്കെ കടയിൽ എന്തൊക്കെ കാണുന്ന അതെല്ലാം അവർക്കും ആവശ്യം അറിവുല്ലാം നല്ല ടേസ്റ്റ്. പണ്ടൊക്കെ ഓണവായാലേ അതാ പണ്ടൊക്കെ ഓണമായായാല ഈ ചക്കര വരട്ടിയൊക്കെ നീറ ച്ചല്ലേ കുപ്പിക്കകത്താക്കി വെക്കുന്നത് എന്നിട്ട് സ്കൂളിൽ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും എല്ലാം കൊറച്ച് കൊറച്ച് കൊറച്ച് നമ്മള് നടക്കത്തില്ലേ.
അതെ അതെ അതെ ഇപ്പ അതൊന്നും വേണ്ടല്ലോ കുട്ടികൾക്ക്.
വേണ്ട ഇപ്പൊ വേറള്ള കാര്യങ്ങളല്ലേ കുട്ടികളെല്ലാം വേണ്ടത് അതൊക്കെയന്ന് പറയുമ്പോ അവർക്ക് ഓ
ഉം അതെ ഇത് പണ്ടത് ടേസ്റ്റ് ഇല്ല.
ആഹ് ടേസ്റ്റ് ഇല്ല അവർക്ക് നൂഡിൽസ് ഈ പ്പീ ഇപ്പീ മാഗി അതൊക്കെ മതി നമ്മ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്താ അമ്മ ഇത് മാഗി അല്ല ഇത് ഗോതമ്പ് വെച്ചുള്ള ഇ അതാ ഗോതമ്പ് വെച്ചുള്ള ഇടിയപ്പ ഉണ്ടാക്കി പറ്റിക്കവ്വാണോ
മക്കളൊക്കെ ഹൈടെക്ക് ആവുമ്പോ പഴയതൊന്നു
അത അവതർക്കറിയത്തില്ല പറ്റുന്നില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങള ഫോണും ടിവിയും ഒന്നും ഇല്ലാതെ ഒരു മാസമെങ്കിലും ഇങ്ങളെ എവിടെങ്കിലും നാട്ടുപ്രദേശത്ത് പോണ്ടി വരും.
അതെ അതെ റേഞ്ച് ഇല്ലത്തടുത്ത് കൊണ്ടയിരുത്തണം.
അതാ റേഞ്ചില്ലതവിടത്ത കൊണ്ടുപോയി നിർത്തിയാല അവർക്ക് അതൊക്കെ ഒരു ഇത ആവത്തൂണ്.
ഇപ്പോഴും അവര് ഫോണില് വേറെ എന്തെങ്കിലും ഗാലറിൽ നോക്കിയിരിക്കും ഫോണേ തല്ലി പൊട്ടിക്കണം എന്റെ അഭിപ്രായ
അത് ശരിയാണ്.
ഹാ അവർക്ക് ഫോണിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാ പിന്നെ ഗ്യാലറിയിലെങ്കിലും ഇങ്ങനെ തപ്പികൊണ്ടേരിക്കും